ഹലോ
ഹലോ ആ എന്തൊക്കെയുണ്ട് വർത്താനം
ഉം തന്നെ എന്താത്ത് തന്നെ
സുഖം തന്നെ അങ്ങ് പോണു
മ്
ചായ കുടിച്ചുവിടെങ്ങനെ ഇരുന്നപ്പം വെുതെ വിളി ച്ച്താണ് ഒര് കൊറച്ച് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട്
അത് ശരി എന്താണ് എന്താ വിവരങ്ങളൊക്കെ
എന്താ ഈ പഠിക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ ഈ പോയിഞ്ഞോ ഫാഷൻ ഡിസൈനിങ്ങിന് പോവാന്ന് പറഞ്ഞാണ്ട്
ആഹ അതെ ഞാൻ പോയിരുന്നു
ആ ഞാൻ അന്നോട് നിന്നോട് ചോദിച്ചിട്ട് വേണം പോവാന് അതാകുമ്പോ കൊറച്ച് നമുക്കൊരു കാര്യ വിവരങ്ങള് കിട്ടിയാല് ഒന്നും കൂടി ഒരു ഇതാണല്ലോ അപ്പൊ ഈ പോയിനോ അല്ലെ കൊ കൊറേ മുന്നേ പോവണന്ന് പറഞ്ഞിനി അപ്പഴ് ഒരു മാസത്തെ അങ്ങനെ പോയി എങ്ങനണ്ട് അ
ആ അതെ ആ ആ അല്ല ഈയും പോവുണ്ടോ
പോണംന്ന് കരുത്ണ്ട് അപ്പൊ ഇങ്ങ് ചോയിച്ചിട്ട് ഒക്കെ അങ്ങനെണ്ട് അന്നിട്ട് പോവാന്ന് കരുതി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ
കാര്യങ്ങൾ എന്താ നല്ല ഞാൻ ആദ്യക്ക ചേർന്നപ്പ ഞാൻ കരുതീനി ഭയങ്കര ടഫ്ല്ല്ല പരിവാടി ആക്കാറത് എന്നാണ് പഠിക്കാനായാലും അ അതിന്റെ ഓരോ വർക്കിങ് ആയാലും ഒക്കെ നല്ല ടഫ്അയിക്കാരം ന്നാ കരുതീനത് പക്ഷേ ഓലെ ക്ലാസ്സില് നമ്മള് അങ്ങനെ ഇരുന്നപ്പോര് ഒരാഴ്ചൊക്കെ ഇരുന്നപ്പം ഇങ്ങനെ ഏകദേശം പിടുത്തം കിട്ടി പിന്നെ ഒരു മാസക്കായപ്പോ തിനെന്നെ ഞാൻ ഉസ് സ്വന്തായിട്ട് ആ ഞാൻ സ്വന്തമായിട്ടെന്നെ ചെലപ്പോ ഈ കുപ്പി ഞമ്മള ഈ ഒരു ടോപ്പിന്റെ കയ്മലൊക്കെ ങ്ങനെ ഒരു വർക്കും കാര്യങ്ങൾക്ക് അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ഒറ്റ ഒരാഴ്ചോട് ആ ഒരാഴ്ചനോട് നമ്മുക്ക് അത് പോല കാണിച്ചു തരും ഓര്ക്ക് നമ്മള് എടുത്തിരുന്നാണ്ടാണ് ഓ കാണിച്ച് പഠിപ്പിച്ചരുന്നത് അത് എങ്ങനെ സൂചി പിടി ക്കണ്ടതെന്ന് എങ്ങനെ മുത്ത് പിടിക്കേണ്ടതന്നല്ലാം എന്താ ചെയ്യേണ്ടത് മുയുവൻ നമ്മളെ എടുത്തിരിന്നാണ്ട് ഞമ്മക്ക് നമ്മളെ പഠിപ്പിച്ചെടുത്തരും തരും
അപ്പൊ
ഓ നമ്മ ഞാൻ ഒര് നല്ല പഠിപ്പിക്ക ണ്ട് അതെ നല്ല നല്ല നമ്മക്ക് ക്ക് നമ്മളൊരു ഫ്രണ്ടിനോട് പോലെ ആണ് മാം മാഡം നിക്കണത് നമ്മള് എങ്ങനെയാണോ നമ്മള ഒരു ഫ്രണ്ടിനെ ക്കര് അതേപൊലെ നമക്ക് ക്ക് നമ്മളെ മേഡത്തിനോട് സംസാരിക്കാം
അങ്ങനെ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് ചെയ്യാനും ഒരിതുണ്ടാവും
ആഹാ ആഹ്
പെട്ടെന്ന് പഠിച്ചെടുക്കാനും കൈയും ഫ്രണ്ട്ലി ആയ്ട്ട് നിക്കുമ്പോ നമുക്ക് പെട്ടന്ന് പഠി ട്ക്കാനും കയ്യൂലേ
അതെ അതെ
ഹാൻഡ് വർക്കില് വരുന്ന വസ്ത്രങ്ങൾക്കൊക്കെ കുറച്ചു ഒന്നും കൂടി ഒര് ഇതുണ്ടാവൂല്ലേ
ആ ആ ഇതാണ് ഇപ്പൊ ത്ത ഇപ്പൊ ന്യൂജനിലിപ്പ ഇപ്പ ഇതാണ ഇപ്പ ഇറങ്ങി വരുന്നത് ഇപ്പം ഒരു മേരെ ആ ഒരു മാനേജ് ഉണ്ടാവുവാണെങ്ക
ഹാൻഡ് വർക്കിനാണ് ഫുള്ള് കൊടുക്കണത് ഹാൻഡ് വർക്ക് ആയിട്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾഅ നമ്മൾ കൈയോണ്ട് തൈച്ചന്നെ അങ്ങനത്തെ ആവണമെന്ന് പറഞ്ഞക്കാണ്ട് ഫുുള്ള അങ്ങനെ തന്നെ എത്ര എത്ര പൈസ വന്നാലും അങ്ങനെ തന്നെയാണ് ഇപ്പ എല്ലാരും ചെയ്യണ ഇപ്പൊ ഒരു ഏത് മാരേജിനായാലെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കെ അങ്ങനെ കായിക്കൊണ്ട് നിർമിച്ച അങ്ങനത്തെ വസ്ത്രം അ അത്ര പൈസ ആയിക്കോട്ടെ അന്നൊരു വിഷയമല്ല ഇപ്പൊ കുറഞ്ഞ പൈസ കൊടുത്താൽ റെറ്റിന്ന് കിട്ടും അതൊന്നുമല്ല ഫുള്ള അങ്ങനെ നിർമ്മിച്ച നല്ല വസ്ത്രങ്ങളായിട്ട് ഏക്കാരം ഫുൾ അങ്ങനെ
ആ ആ ഇപ്പോ ഏതാലും അവര് ആ ആപഠിക്കാൻ താല്പര്യം ഉണ്ടോ എന്നാ നമ്മക്ക് ക്ക് വിജയിക്കാകാരണം അത്രം ഉഷാറാണ് നമുക്ക് ഒരു മാ ആ ഒരു മാസം കൊണ്ട് നമ്മക്ക് വിശ്വാസം ഓരോ രത്തര് നമുക്ക് നമ്മളിൽ ഉണ്ടാക്കണഓല് ചെയ്യുന്നത് അവര് നമ്മൾ ന ല്ലാ ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കി തരണണ്ടാ അത്രയും ഉഷാറാണ് നമുക്ക് തന്നെഓര് പറയുമ്പോത്തന്നെ നമ്മക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ തോന്നും അത്രയും ക്യാറിങ്ങാണ് നമ്മൾ
ഓ ഓ അത്ശരിയാ
നല്ല വർക്കിംഗ്‌ണ് നമ്മുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുല്ല അഥവാ ഞമ്മുക്ക് കയ്യാ ആ ഞമ്മുക്ക് കയ്യാത്തതുണ്ടങ്കിൽ അവിടെ ഓരോര് ചോദിച്ചാൽ മതി
അപ്പൊ പറഞ്ഞു തരൂ ഉ അപ്പൊ തുടങ്ങണതെന്നെ ചെറിയ ചെറിയതിമല്ലേ
ആ ചെറിയ ആ ചെറിയ ആ ചെറിയ ചെറിയ വർക് ഉണ്ടാവലേ ചെറിയൊരു പൂവ് വർക്ക് അങ്ങനെയൊക്കൊഒരു ചെറിയൊരു വാർക്കിന്മേൽ തുടങ്ങും പിന്നെ പിന്നെയാണ് ഓര് നമ്മക്ക് ഇത് ഓരോ
പിന്നെ ആഒരു അസുഖക്കാവുമ്പോ വേണെങ്കിൽ നമ്മുക്ക് ആ ആ പഠിച്ചെടുക്കണ്ടല്ലോ ഇതുണ്ടാവില്ലേയ്‌ക്കാരല്ലേ ലാസ്റ്റ്ക്കൊക്കാഉമ്പോണങ്കി നമ്മക്കന്നെ അ യി അതിനോടൊരു നമ്മുക്ക്‌ത് കിട്ടും ഐഡിയ ഏകദേശം എങ്ങനെയാണ്ന്ന്ള്ള ഐഡിയ നമുക്ക് തന്നെ കി
ആ ആ നമുക്കൊരു ശ് തീല തെരോല് ന്നട്ട് പിന്നെ അയിമ്മല് ഫുള്ള് വർ കോല് കാണിച് തര്നെ ഡിസൈൻല് അമ്മള് ഇണ്ടാക്കികൊടുക്ക അഹ് സമയമ്മള് വീട്ടിൽ നിക്ണ ആൾക്കാർക്ക് വീട്ടിലിങ്ങന നിക്ണ സ്ത്രീകൾക്കും തന്നെ നല്ലൊരു കാര്യല്ലേ വർ ക്കണത് എമ്മുക്ക്‌ എത്ര വേണങ്കി ചീ ചെയ്ത് നമുക്ക് എത്രയും അ വെറുതെരിക്കല്ലേ ആ വെറുതെ ഇരിക്ണ ടൈം വെറുതെയിരിക്കുന്ന ടൈമിലും നമുക്ക് തന്നെ ജോലി ചെയ്ത് നമുക്ക് തന്നെ.
ആഹ് പ പഠിച്ചു കിട്ടിയപ്പോ പ വരുമാനമാർഗം ആവാം, സ്റ്റിച്ചിങ് പഠിച്ചാലും അങ്ങനത്തെ. തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് ഇങ്ങനെ പഠിച്ചാ. സ്റ്റിച്ചിങ് ആയാലും.
ആഹ് ഇത് ആ കൂട്ടത്തിലുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്.
ആഹ്
സ്റ്റിച്ചിങ്ങും ഒരു കൂടെ നമ്മ പഠിപ്പിക്കും ഫുള്ളായിട്ട് നമ്മൾ പഴിപ്പിച്ചിട്ട് നല്ല കു നല്ല ഉഷാറാണ് അവിടെ
ആഹ് ഞമ്മക്ക് പുറത്തു പോയിൽ അങ്ങനെ ചെയ്യായെങ്കിൽ ചെയ്യാല്ലേ, അങ്ങനെ പോയിക്കാണ്ട് ഇപ്പൊ. തും വിഷമിച്ച് നിൽക്കുന്നവരോടും. ഒരാൾ ദി കീഴില് പോയി ചെയ്ത് കൊടുത്താൽ അങ്ങനെയും ചെയ്തു കൊടുക്കാ സ്റ്റിച്ചിങ്ങ് ആണെങ്കിൽ നമ്മ നമ്മെടെ വീട്ടിലിരുന്ന് ക അങ്ങനെയും ചെയ്യാല്ലേ.
ആ, ആ പിന്നാണേല് ആ ഓരോ ഓരോരുത്തർക്കും ഓരോ മിഷി മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്
അത് ശരിയാ, ആ, ആ അപ്പൊ ഒന്നും അറിയില്ല, മ മെഷീന് ചവിട്ടല് ഒന്നും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോ. ഇപ്പൊ പിന്നെ നമുക്ക് മോട്ടറും കാര്യങ്ങളൊക്കെയാണ്, എന്നാലും വാണില്ല നമുക്ക് പഠിച്ചെടുക്ക. ആ എന്നാലും ഇപ്പൊക്കെ ഒരു ഐഡിയ കിട്ടിയാല് പിന്നെ ഒരാള് കുറച്ച്, കാര്യങ്ങളൊക്കെ അറിഞ്ഞ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കുറെ ഒരു ധൈര്യം കിട്ടല്ലോ
ആഹ് അതെ അതെ
ഒരുപാട് ഡ്രസ്സ് ഞാനങ്ങനെ കണ്ടു കുണു
ഉം, ഇപ്പൊ, ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോ ഒരു ലഹങ്ക ഒരു മൂന്നാമത്തെ ഡിസൈനിങ്ങ് ആൾക്കാരാ ഇപ്പോ വരുന്നത്. രണ്ട് ലഹങ്ക ഇപ്പൊ ഞാന് ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഇപ്പൊ മൂന്നാം അ ലഹങ്കാണ് ഇപ്പോ ഞാൻ ഉണ്ടാക്കിക്കോണ്ട് നിൽക്കണത്. ചെയ്ത് കൊടുക്കണത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു ചെറിയ കുഞ്ഞിന് ബർത്ത്ഡേക്ക് ഉള്ള ഉടുപ്പിന് ആ ഉ അത് അത്യാവശ്യം ഒരു കാണൻ തന്നെ ഒരു ഹെവി വേണം പറഞ്ഞ്ക്ക്ണ് ഓര് അവര് പറ ആഹ് ഞാൻ പറ ഞാൻ ചോദിക്കുവ അവരോട് എന്തെങ്കിലും ഡിസൈനിങ് ഇണ്ടോ ഇണ്ടെങ്കിൽ കാണിച്ചു തരണം എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ ചെയ്
ചെയ്യാൻ ആഹ്.
അല്ലെങ്കിൽ ഓലി കസ്റ്റമേഴ്സ് മ്മളോട് ഇങ്ങോട്ട് പറയും. ങ്ങനെ ഇത്ര സ്റ്റി ഇത്ര ആ ഇത്ര ഇന്ന് വർക്ക് വേണം ഉം ങ്ങളോട് പറയും അപ്പൊ ചെലോരു പറയും ങ്ങള് ഇഷ്ടല്ല വർക്ക് ചെയ്താലും കുയപ്പമില്ല ഞങ്ങ
ആഹ് ആഹ് ഒരുപാട് പേര് ആ ഒരു ആ ഒരു മേഖലയില് വർക്ക് ചെയ്ത് ഒരുപാട് പേര് രക്ഷപ്പെടലണ്ട്. ഒരുപാട് പേര് ആഹ് ഒരുപാട് പേരുണ്ട് ആഹ് ത്തുന്നുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ കണ്ടപ്പോ ഒരു പൂതി ആ മാർഗണ് ചെയ്ത് കഴിഞ്ഞ ആൻ ആഹ് ഫുൾ ചെയ്ത് കഴി കാണാൻ നല്ല ഭംഗിയാണല്ലേ പിന്നെ അതിലേ മ്മൾക്ക് ഒരു അഭിമാനം ഞമ്മൾ ചെയ്തണല്ലോ എന്നുള്ളൊരു
അത് ഫോട്ടോ ഇട്ട് ആഹ് ഒരു കസ്റ്റമർ ഫോട്ടോ അത് ഇട്ടാണ്ടില്ല ഫോട്ടോ ഞമ്മക്ക് വിട്ടു തരുമ്പോ അപ്പൊ ഞമ്മള് അവരില് കാണാൻ സന്തോഷം അത് മ്മൾ അത് ആഹ് അതാണ് നമ്മ ആഹ് അതാണ് മ്മക്ക് ഏ റ്റവും വലിയൊരു ഇത്.
ആ
സന്തോഷം.
അതുവരെ നമ്മുക്കറിയില്ല അവർക്ക് ഇഷ്ടപ്പെടോ എ അതാണ് എങ്ങനെയാണന്ന് നമുക്കറിയില്ലല്ലോ വർക്ക് ഇത് ചെയ്ത്ണ്ടാക്കുമ്പം
അ അ
പിന്നെല്ലേ അറിയ്നേ അങ്ങനെ
ഞമ്മൾ ഇല്ലല്ല ഇല്ലല്ല ഇല്ല ഒക്കെ ഞാൻ ചെയ്ത ഫുൾ കംപ്ലീറ്റ് ആക്കീട്ട് ഓൽക്ക് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളു.
ന്നാ ശരി.
അത്രയും പഠിപ്പിക്കലാണ് ഞമ്മളവിടെ പഠിപ്പി അത്രേം ട്രെയിനിങ് നമ്മക്ക് തന്നിട്ടാണ് നമ്മളി മേ
ആ ആക്കി തര്നാ ആ നന്നായിട്ട് പഠിപ്പിക്ക നന്നായിട്ട് ഓര് നന്നായിട്ട് ശ്രമിക്ക്ണ്ട്ല്ലേ
ആ നല്ല ശ്രമിക്ന് നല്ലോണം ശ്രമിക്ന് അതിന് നമ്മൾ എത്ര ഓലെ അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവൂല്ല.
അത് ശരി ഉം. അങ്ങനെയാണെങ്കി പോകണം തന്നെ തീരുമാനിക്ക്ണ്ട് മറ്റേ പോ ഇട്ക്കല്ലേ വെറുതെര്ക്ക ആ എന്തേലും ഒന്ന് പഠിച്ച് ട്ടിയാല് അതല്ലേ നല്ലത് ഞമ്മക്ക് നമ്മളുടെ അടുത്ത് സ്റ്റിച്ചിങ്ങിന് പഠിചാലും ഞമ്മക്ക് നമ്മളതായിട്ട്
ഒ ആ ചെറിയ ചെറിയ ആ ഇപ്പൊ ചെറിയൊരു സ്റ്റിച്ച് ഇണങ്കി ഒരു മേലഡി സ്റ്റിച്ച് ഇടണങ്കി തന്നെ നമ്മളൊരു അറുപത് രൂപ എഴുപത് രൂപ എന്ന നിലയിൽ കൊടുക്കണം
ആ നമ്മൾ ഒരാൾക്ക് കൊടുത്തക്കാണ്ടാണ് ചെയ്ത് ഇതാക്ക് അപ്പൊ സ്വന്ത ഇങ്ങനെ ചെയ്യാലോ ഇതൊക്കെ അത്ര ഇതള്ളൂ നമ്മള് നോക്കാൻട്ടാണ്
അതെ അതെ
ന്നാ പിന്നെ ഞാനും അങ്ങനെ ക്ലാസ്സില് പോയി ചേരണം
ആഹ ഓ
എങ്ങനെ എന്നിട്ട് പോവല്
അത് പഠിക്ക്ണ് ഏറ്റവും നല്ലത് നമ്മള് ഈ വീട്ടില് ഏതായാലും വെറുതെങ്ങനെ ഇരിക്കുവ അല്ലേ
ആ അതാണ്
ഉം
ബസിന് പോവോ രാവിലെ
ആഹ് ഞാൻ ബസ്സിന് ഇവിടുന്ന് ഓട്ടോക്ക് പോയിട്ട് ഇവിടെന്ന് അങ്ങാടെന്ന്
ആ ബസിന് പോലെ ആ ശരി ഉ
പോല് പറഞ്ഞേ ഓരരു സ്കൂൾ സ്കൂള് പോലെയള്ളത് സംഭവം അപ്പൊ അന്ന് വാഹനം ഏൽപ്പച്ച് തരണ എന്നന്നൊക്കെ പറഞ്ഞി ഏൽപ്പിച്ചച്ച് തരണെങ്ക അങ്ങനെ തരാന്നൊക്കെ പറഞ്ഞ നമ്മുകിവുടുന്നു ഒരു രാത്രി പത്ത് അരമണിക്കൂല് യാത്ര അരമണി
ക്ഷ നമ്മുക്ക് സുഖല്ലേ പോയി പോരാനൊക്കെ അപ്പൊ അങ്ങനൊവുമ്പോ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടരവശ്യ ല്ലോ നമ്മക്കന്നെ പോവാലെ
ആ ആ
ഉം നാളെ മുതൽ അങ്ങനെ പോവണംന്നോ ചോയിച്ചു നോക്കണം ഞാൻ അന്വേഷിച്ചടെ നാളെ മറ്റന്നാളൊക്കെ ആട്ട് പോയി ജോയിൻ ചെയ്യണം ചോയിച്ചിട്ട് ഉം പിന്നെ എന്തൊക്കെയെന്നാ
ഏ ത മത്തയാച്ചട്ടല്ല
ന്നായിക്കോട്ടെന്ന ശെരിന്നാ
ഉം